നോ
ആഹ് കേക്ക്ണ്ടാ പറഞ്ഞോളി.
ആഹ് കേക്ക്ണ്ട്. ആ. നല്ലേ സുഖം.
ഉം ചായുടിച്ചോ?
ഓ ചായുടിയൊക്കെ കയിഞ്ഞു. എന്താങ്ങളെ ചായുടി കയിഞ്ഞാ?
ഏയ് ആഭാഗത്തക്കൊന്നും പോയിട്ടില്ല ഇന്ന് തീർക്കാനുള്ള നെട്ടോട്ടത്തിലാ.
ഞാനും. അതെ ഇന്നന്ന തീർക്കണംന്ന് പറഞ്ഞോണ്ട്
ക്കണന്ന് പറഞ്ഞപ്പോളെ അതിന്റെ നട്ടോട്ടത്തിലാണ്.
ആഹ് ഞാനും അതന്നെ. ഉം നിങ്ങള്ത് തീ തീരാനായോ. പത്തെണ്ണായി ന്റെതും പത്തേണ്ണോ. ഉം
അന്നെ എല്ലാരും പറ്റിക്കാണേ. എല്ലാരും പറയും ങ്ങുട്ട് വിളിച് ചാല് അങ്ങിട്ട് എടുത്തോളാന്ന് പറയു. എന്നിട്ട് നമ്മൾ ആദ്യം കൊടു ക്കും ചെയ്യും പിന്നെ അത് കഴിഞ്ഞാ ഓലവല വയ്ക്ക് പോകും. പിന്നെ നമ്മൾ മെസേജയച്ചാലും വിളിച്ചാലു യാതൊരു മറുപടി ഇല്ല.
ആഹ്.
ചെല ആൾക്കാര്
ആഹ് അത് തന്നെ സ്ഥിരം. ഉം പിന്നെ നിങ്ങളിങ്ങ്ട്ട് അഞ്ചു കോൾ വിളിച്ചോളി ഞാനങ്ങോട്ട് അഞ്ചു കോള് വിളിക്ക എന്നാ അഞ്ചെണ്ണം അങ്ങ് തീരുല്ലോ? ആഹ്
അങ്ങനെ കൊണ്ട് ചെയ്ത് തീർക്കന്നല്ലിപ്പൊന്താ കാട്ട്വാ?
ആഹ് തീരണല്ലോ അത് രാത്രിയാവുമ്പോത്തിനും.
അതെ അതെ പന്ത്രണ്ടണിയാവുമ്പൊത്തന്നെ തീരണം. അയ്ന്റെ എടേല് പേ പീ പൂ അയിന്റെ അത്
അതന്നെ വെലും കൂടി വാ പൂവ്വ എല്ലൂടി നോക്കുമ്പോത്തന് ഇതി ഇക്കാണുന്ന ടൈമൂ ഇല്ല്യ.
ആഹ് ഇയിറ്റിങ്ങള് സ്കൂള് പോയിട്ടൊക്കെയാണാവുമ്പോ പിന്നെ ഫ്രീ ആണ് വിയാരിക്കാ.
ന്ന്‌ ഞായറയ്ച്ച ആവും ചെയ്യ അല്ലാത്ത ദിവസം പിന്നെ ഓലെ സ് സ്കൂൾ പറഞ്ഞയച്ചാ കൊറെ ആടൊയിഞ്ഞിട്ടും
അതെ അതെ.
പിന്നിങ്ങളെന്താ. എത്ര മക്കള്ണ്ട്?
ഈടെ ആറാൾക്കാര്.
ആറാൾക്കാര് ആഹ്. ഒക്കെ പഠി എല്ലാരും പഠിക്കേക്കും
എങ്ങനെ? ചെറിയ ആള്ണ്ട്. ഒന്നര വയസ്സായെ. ബാക്കി എല്ലാരും പഠിച്ചെയാണ്.
ഏഹ്. ഇനിക്കൂണ്ട് ഒന്നര വയസായൊരു മോന്.
അത്പ്പോ കുളിപ്പിച്ച് മാറ്റി തിന്നാനൊക്കെ കൊടുത്തു. ത് മ് മെല്ലനെ മുറ്റത്ത്ക്കണ്ടർക്കി വിട്ടതാ മുറ്റത്ത്. കളിച്ചോളിന്ന്‌ പറഞ്ഞിക്കാണ്ട്.
കേയ്കി നന്നാക്കിന്ന് കേക്കുമ്പോ പിന്നെ അപ്പറത്ത കൂടി പിന്നെ വേറെന്തോ മേലാക്കി പിന്നെ വരും
ഇനി നോക്കണ്ട അതിപ്പോ നേരം വെളിത്തിട്ട് നേരം വെള്ത്തിട്ട് പ ത്തിരിപത് ഡ്രസ് മൂപ്പരെ തന്നെ ഇണ്ടാവും തിരുമ്പാൻ.
അതന്നെ ഇതൊരു പണിയേ ഒള്ളോ
മറ്റേ ചൂട കാലത്ത് നമ്മക്ക് ചൂട് പെന്തും ചാരിച്ച്ട്ട് കുറെേട്രസ് ഒഴിവാക്കുന്ന തൊണ്ട് അതും പറ്റൂല കൊതുകും ണ്ടാകുംഇന്നേര ആവുമ്പോ അന്നേരം പിന്നെ ഡ്രസ് കിട്ട നിർബന്ധ ആണ് ഉം ഞാൻ ഇന്നലെ ഇ ക്കാ കാനോ ട് റഞ്ഞ് ഇങ്ങളൊക്കെ കുട്ടിയൊക്ക്എത്ര ഡ്രസ്സ് ണ്ട്ന്ന് മഴക്ക മഴക്കാല യപ്പളാ ഇൻങ്ക് അറിഞ്ഞത് ഇല്ലാതാവുമ്പോ ഉള്ളിന്റെ ഉള്ളത്തൊെക്കെ മാതി കൊണ്ടരും അപ്പൊ ഡ്രസ്ങ്ങനെ വരും അല്ലങ്കി എപ്പോഴും ഡ്രസ്സ്ല്ല ന്ന്ള്ള പാട്ട് ഒള്ളു
ഇത് പോ ഓണങ്ങ് ണുംഇല്ല മഴ ആയോണ്ട് ഇത്
ഒണങ്ങ്ണുല്ല ഒര് ജായി സ്മെല്ലാണ് ഡ്രസ്സൊൾക്കൊക്കെ എന്തോര് ബാഡ് സ്മെല്ലാണ്
ഒണങ്ങാഞ്ഞഎന്തോര് മണാണ്
ഇനിപ്പൊ നമ്മള് ഫാൻന്റൊട്ടിലൊക്കെ ഇട്ട് ഒണക്കിയാലും ഒര് സുഖല്ലാത്ത സ്മെല്ലാണ് നേരർച്ച് കുട്ട്യോ വൈല് കൊണ്ട് ഉറങ്ങ ഒണങ്ങാണെങ്കി നല്ല മട്ടാണെയ്കാരം
ആ നല്ലതാ ഇത് ഒര് എന്തോര് മണാ ഞാം മോള് ല് ടെറസ് ത്തിന്റെ മോള്ല് ഷെഡ് കെട്ടി അയിന്റെ അടീല്ആയല് ചിക്കി അയ്മല് ഇടലാ ഇട്ത്തെ കേല്ല ഇട്ത്ത് മടക്കി വെച്ചാ എന്തോ ര് മണാ
ആ ആ അഹ്‌ ഞ്ഞ് പ്പം വെയ്ല് ഉദിച്ചാലും ഷെഡ് ചൂടാവുമ്പോ അങ്ങട്ട് ആ ഒരു ഇതാണ്ട് ഒണങ്ങും
ആ ഷെഡിലായാ പിന്നെ വെ വെയില ർച്ചാലും ങ്ങട്ട് ആ ചൂടൊണ്ട് ഒണങ്ങിയോ ളും ന്നെ മഴാമ്പോ മഴ ഇതാവുല്ല
ഉം ഉ അതെ അതെ പിന്നെ വേറെന്താ എന്താണ്ന്ന് ചായക്ക് വൈന്നേരം ണ്ടായത്
ഇന്ന്പ്പം പ്രതേച്ച് ഒന്നുല്ല്യ ഇന്ന് ണ്ടാകാള്ളരു മൂടുല്ല ശിച്ചോ. ഇൻക്ക് രണ്ടാള് ഒര് മോളും ഒരു മോനും. മം മോള് എൽ കെ ജി. ആഹ് മോള് എൽ കെ ജി പഠിക്കാണ്.
മം മം
മംഹം മോന് ഒന്നര വയസ്സായിണ്.
ആ ആ.
മം മം
പിന്നെ വേറെ. ഇഞ്പ്പോ രാത്രിയൊക്കെ എന്താ? ഭക്ഷണൊക്കെ ഉണ്ടാക്കിട്ട് വേണാ?
ഞാൻ ഇന്റെ വീട്ടിലാഇള്ളേ.
ഏയ് അപ്പപിന്നെ കുഴപ്പില്ലല്ലോ?
ഉം ഞമ്മളെ വീടിൽലാകുമ്പോ പിന്നെ, നമ്മള് ആ വാത്ത്ക്കൊന്നും പോവുലല്ലോ?
അതെ അതെ.
അവിടെ ആണെങ്കിലിൽ അല്ലെ നമ്മക്ക് ആ പണിയൊക്കെ ഉണ്ടാവോള്ളൂ.
സത്യായിട്ടും. നമ്മള ഇമ്മാരോ ഇപ്പാരും ഉള്ളകാലത്തോളം നമ്മള് നമ്മളെ പെരീക്ക് കേറിചെല്ല്ണ രാജകുമാരികളായി തന്നെയാണ്.
ആ അത് കഴിഞ്ഞാ പിന്നെ നമ്മളെ പൊരൽ കെയറി ചെല്ലന്നുള്ളത് ആലോയ്
യ്ക്കാൻ കഴിയൂല. പിന്നെ ആ വഴിക്ക് പോവാത്ത ഏറ്റവും നല്ലത്.
ആഹ് അതെന്നെ. നമ്മൾ ഓല്ള്ളോട് ഇള്ളോത്തോളം കാലം അമ്മൾ എപ്പോം അങ്ങോട്ട് കയറി ചെന്നാലും മം ഒര്ബുദ്ധിമുട്ടുംണ്ടാവുല്ല.
കാലത്ത് പിന്നെ ആ വയ്ക്ക് പോവാത്താ നല്ലത്.
ആ പോവാതെ നിക്കാ നല്ലത്. അയിനെ പറ്റി ആലോയിക്കുമ്പോ ന്നെ ഭയങ്കരടെൻഷ
അല്ലെങ്കി തന്നെ ബേജാറാണ് മനസ്സില്
ആ എന്താക്കുംന്ന്ള്ള
മം മം
ഉം
പിന്നെ വേറെത്ത കളിച്ചോളി കൊറച്ചേരം പറഞ് കാണ്ട്.
മം മംഹ് എ ഓല് നോക്കിയോളെക്കുംലെ ചെറ്തിനെ
ആ ചെറ്തിനെ വല്ല്യോലോക്കെ കൂടെ നോക്കും. ഏട്ടത്തിമം കുട്ട്യോളും ഓലുംണ്ട്. അപ്പോ ഓലെ കുട്ട്യോള്ളൊക്കപാടെ
ആഹ് രസാണല്ലേ എല്ലാരൂടിം ഇണ്ടാവുമ്പോ.
എല്ലാരും കൂടിണ്ടാവുമ്പോ രസാ.
ആ പിന്നെ ഇഞ് രാത്രിയേക്കുള്ള ഫുഡ് ഒക്കെ ഇണ്ടാക്കണോ? സ്പെഷ്യലായിരിക്കൂല്ലെ?
അങ്ങട്ട്
മയാ ഇന്ന് ഇപ്പല്ല. ഇന്ന് രാവിലെ തൊട്ട് മഴല്ല, നല്ല വെള്ച തന്നെ അയ്നു മഴ ഇന്നല്ല. ഇന്ന്പ്പ രാവിലെ തന്നെയാണ് മഴ ഇല്ല. ഇന്നലെ വരേ നല്ല മഴ.
അതെ അതെ. ഇനിയിപ്പങ്ങളെ എന്നാ അങ്ങട്ട് തിരിച്ചു പോവാ? ശരി അപ്പൊ സ്കൂൾക്കും ഇവിടന്ന് വിടാൻ പറ്റോയിരിക്കൂല്ലേ?
ആ നോക്കി രണ്ടടത്തൊന്നും ബസ്‌ വരും അങ്ങനെ നോക്കി ചേർത്തിയതാ അത് ഇവിടെ ഒന്നും കന്നാലല്ലേ കൈയ്യുള്ളൂ അല്ലാഞ്ഞാല് ഓലെ സ്കൂള് പറഞ്ഞായിട്ട് ആ സ്കൂള് എപ്പഴാ ഒഴിവിള്ളച്ച നോക്കിക്കണല്ലോ
ഉം ഉം അതുകൊണ്ട് പിന്നെ കൊഴപ്പില്ല നമ്മക്കൊന്നും അത് പറ്റൂല
ആഹ് അന അങ്ങനെ നോക്കി ചേർത്തിയ
പൊയ്ക്കോളാ
അങ്ങനാവുമ്പോ ഭയങ്കര എടുക്കായി വല ഒരാൾക്ക് സ്കൂൾവൈബ് ഉണ്ടാവും മറ്റയാൾക്ക് ക്ലാസ് ഉണ്ടാവും അങ്ങനെ ഉണ്ടാവല്ലോ
ഭയങ്കര
മ്മ് മ്മ് ആ ഭയങ്കര ബുദ്ധിമുട്ടാ പിന്നെ ഏട്ടത്തി മക്കളൊക്കെ ഇന്നന്ന ഇന്ന് വന്നതാ
ഇന്നല്ലെ വന്നേനു പിന്നെ നാളെ രാവിലെ പോയിട്ടത്തേന് മക്കക്ക് നാളെ സ്കൂളുണ്ട് അപ്പോ രാവിലെ സ്കൂളിലേ കണ്ടെത്താൻ പോകണം
ആഹ്‌ അപ്പൊ ഇന്നെന്താ രാത്രി സ്പഷ്യലൊക്കെ ഉണ്ടാക്കി വെക്കോ
ഉം രാത്രി തന്ദൂരിയും അൽഫാമും ഉണ്ടാക്കണംന്ന് വിചാരിച്ച് ഇങ്ങനെ നിക്കാണ് ചിക്കനൊക്കെ കായം കൂട്ടി ഫ്രിഡ്ജി കെട്ടിക്കെണ്
ഏ
അവിടെ ഫ്ലോ പോലെ ഇരിക്കൂ
ആഹ് ഇങ്ങള് നല്ല കുക്ക് ചെയ്യോ
ആ ഞാൻ ഒരുവിധം കുക്കൊക്കെ ഞാൻ ചെയ്യും
ഇന്ന് ഉം അതുകൊണ്ട് കുഴപ്പില്ലല്ലോ ഉണ്ടാക്കാലോ
ഉം ഉം കുക്കിങ്ങോക്കെ ഞാൻ ചെയ്യലുണ്ട് അമ്മാനോട് വെരാൻ പറഞ്ഞു വേറെന്തോക്കെയാണ് മ്മ്
വേറെ എന്താ ഹസ്ബന്റ് ഹലോ ഹലോ പി
ഹലോ
ഹലോ കേക്കില്യാ
കേൾക്കുന്നില്ലേ ഓ കേക്ക്ണ്ട് കേക്ക്ണ്ട് നിങ്ങളെന്തേലും വർക്ക് ചെയ്യ്ണ്ടോ
കേക്ക്ണ്ട് കേക്കുണ്ട് വർക്ക് ചെയ്തിനു പ്പം മോൻ ഇണ്ടായാരെ പോവെലില്ല ഞാൻ ഫാർമസിൽ വർക്ക് ചെയ്ത ചെറുതുണ്ടായരെ ഇപ്പം പോവേലില്ല ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ